ഹലോ
അലോ ആഹ കേൾക്കണില്ലേ എന്തൊക്കെ വിശേഷം മ് എന്താ നല്ല വിശേഷം സുഖം തന്നെ ഭക്ഷണം കഴിച്ചോ
ആഹ് ഓലൊക്കെ കൈച്ചി ഞാന് നോമ്പോറ്റണ് അപ്പ പിന്നെ
ആ മുഹർത്തിന്റെ നോമ്പോറ്റാതയ്ക്കാരല്ലേ എങ്ങനെ ഒന്ന് മുത
ആഹ് ആഹ് പത്തെരെ നോൽക്കാ വിചാരിച്ച് വന്നതല്ലെ
ഉം ഉം ഉം മക്കളൊക്കെ സ്കൂൾ പോയോ
ഒരാൾ പോയിണ് ഒരാക്കുള്ളുന്നു
അതന്തേ
അ ഓന് അങ്ങനെയാണ് ഒരാൾക്ക് വെള്ളി ലീവാ ഒരാൾക്ക് വെള്ളി ഇടെ അങ്ങനെ രണ്ടാളും വേറെ വേറെ സ്കൂളാണ്
അത് ശെരി അപ്പ എല്ലാ സ്കൂളും വെള്ളിയാഴ്ചക്കെ വർക്കിടയാക്കി ഇനല്ലോ അവിടെന്ന്
വിടെ ആരൂല്ല
അത് ശെരി മദ്രസും സ്കൂളും ഒന്നിച്ചുള്ള സ്കൂളാണോ
അല്ല മദ്രസ വേറെ
മദ്രസ് ഒരാക്ക് അക്കാണ് ഒരൊക്ക് സുബഹിക്കാണ്
ഏ അങ്ങനെല്ലേ ആറുമണികത്തെ ആറ് ഉം ഫുഡഴിച്ചു എന്തൊക്കെ ഇങ്ങക്ക് ഫുഡിന് ഇല്ലല്ല വെള്ളിയാച്ചേണ്ര്തി സ്പെഷ്യൽ ഒന്നുല്ല
ആഹ് തേങ്ങാച്ചോറും ചിക്കൻ കറിയും
അത് ശരി വെള്ളിയാഴ്ച എന്നും ഉണ്ടാക്കോ സ്പെഷ്യലൊക്കെ എന്തേലും
അല്ല അത് ചിലേപ്പോക്കെ ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ
ആഹ ഹസ്ബന്റോ ഇവിടെ നാട്ട്
ഹസ്ബന്റ് ഇവിടെണ്ട് ആഹ ആഹ
പള്ളിന്ന് ര്ഞ് വന്നോ
പള്ളിന്ന് രിഞ്ഞ് വന്ന് ഓല്ക്ക് ചോറൊടുത്ത്
അ ആ പിന്നെ രണ്ട് മക്കളന്നെ ഉള്ളു
അല്ലെൻക്ക് മൂന്നാളാ ചെർത് പിന്നെ അംഗൻവാടി പോയതാ
ആ ശെരി
ഉം ഇവിടെടുത്തെന്നേണ് നടക്കാനുള്ളത്രേ ഒള്ളു
കൊണ്ടയാക്കും കൊണ്ടൊര്ക്കെ വാണ്ടിരും
ആ ഓലുണ്ടായ പിന്നെ ഓൽക്ക്ന്ന് വെള്ളി ലീവാണ് അപ്പൊ പിന്നെ വെള്ളിയാഴ്ച ഓലെ കൊണ്ടര്ല് കൊണ്ടാക്കലൊക്കെ അല്ലാത്തസങ്ങളിലൊക്കെ ഞാൻ പോവും ഓല് റൂഫിങ്ങിന്റെ വർ ക്ക വാർപ്പിന്റെ ഓട്പതിക്ക്ണെ
അ ആ ആഅപ്പ മയൊക്കായതോണ്ട് പണിക്ക കവാവുല്ലേ അങ്ങൻത്തെ പണിയാവുമ്പോ ഉം ഉം എങ്ങനെ വീട്ടില് പിന്നാരൊ ക്കെ മ്മേം പ്പേംക്കെണ്ടോ അതോ നിങ്ങള് സെപ്പറേറ്റായ്ട്ടാണോ
ങ്ങള് സ്വന്താണ് ഞാനും മക്കളും ഹസ്ബൻഡന്നെള്ളു
ആ എങ്ങനെ വേറെ സ്ഥലം വെ ട്ടിട്ടാണോ അതോ വീടിന്റെ തറവാടിന്റെ അടുത്തോ അത് ശെരി ആ ആ
തറവാട് കൊർച്ച് കൊർച്ച് പോവാണ്ട്
അത് ശെരി അടെത്രയിലൊക്കെ മക്കൾ പഠിക്കണെ
വല്യോന് ഏഴ്ലാണ് രണ്ടാമത്തോന്നാൽലാ
ഉം ഉം ആ ആ പറഞ്ഞല്ലോ നിക്ക് നാല് മക്കളാ മൂന്ന് പെൺകുട്ടികളും ഒരാണും പ്പൊ ആൺകു ട്ടി പ്ലസ് ടൂ നാണ് പെൺകുട്ടി ഒന്ന് പത്താം ക്ലാസ്സില്ണ്ട് ഒന്ന് യു കെ ജിൽണ്ട് പിന്നെ മു ത്തത് വല്യ മോളാണ് മോളെ കല്യാണം കഴിഞ്ഞന്ന് ഓൾക്കൊരു കുട്ടിണ്ട്
പിന്നെന്താ ഹസ്ബൻഡ് വടെ ല്ലേ
ആ ണ്ട്‌ ണ്ട് ഓല് ഹോട്ടൽ പണിയായിട്ട് ഇപ്പൊ വിടെണ്ട് ന്ന് പള്ളിന്നിര്ഞ്ങ്ങാണ്ടു വടെ ണ്ട് ചോർന്നട കടന്നീന്
മയണ്ടോ നാട്ടില്
ഇന്ന് ഞാ ന്ന് ഉച്ചക്ക് മുമ്പായിട്ട് നല്ലൊരു മഴ ഉച്ചക്ക് മുമ്പായിട്ട് മയന്നേന് ആ കുട്ട്യാള് സ്കൂൾ പോകണ ടൈമിലൊക്കെ നല്ല ഭയങ്കരമയേനി ഇപ്പ മയല്ല ഇന്നലെ ഇന്നലെ അതേമാ തിരി വൈകുന്നേരം ഭയങ്കരമയേയ്നി
ആ ആ
പിന്നെ പിന്നെ രാത്രിഒന്നും പെയ്തിട്ടില്ല അയ്ലൊക്കെ മയല്ലേ
ഇല്ല വിടെപ്പ മിഞാന്ന് പെയ്തതാ പിന്നെ പെയ്തില്ല പിന്നെ ന്ന്ങ്ങനെ ചാറീനു എ ന്നെലൊന്നും പെയ്തീല്ല ന്നെലെങ്ങനെ മഴക്കോള്ങ്ങനെ വന്നീന് ക്ഷെ പെയ്തിട്ടില്ല
ന്നെലൊക്കെ നല്ല മഴപെയ്ത് തോട്ടിലൊക്കെ വള്ള നല്ലോണം വള്ളം നല്ല മഴ പെയ്ത്
വെള്ളം കേറുന്ന ഏരിയേ
വെള്ളം കേറുന്ന ഏരിയല്ല മലേം പാടം എല്ലാതും പാടള്ള ഒരു ഏരിയാണ് വെള്ളം കേറൊന്നില്ല പക്ഷെ തോടും പാടം ആ തോടും പാടം കുന്നും മല എല്ലാതും
അ ഹാ ഹ
ഞങ്ങളെ ബാക്കിലായിട്ട് വല്ല്യൊര് പാറിം മാലെക്കെ അങ്ങനെണ് മുമ്പ്ക്കൂടെക്കെ പാടം തോടും അങ്ങനെയാണ്
ആ പേട്യവൂലേ അപ്പൊ പാറ ഉം മഴ പെയ്യുമ്പോ നമുക്കൊരു
ആ അത് വലിയ പാറ പൊട്ടിച്ചിട്ടൊന്നുല്ല. വല്യ പാറായിട്ട് അങ്ങനെ നിക്ക വേനൽ കാല അപ്പത്തേന് മൊളില് കേറിനിക്കാൻ നല്ല ര സാ പിന്നെ നല്ലാ കാറ്റുണ്ടാവും ആൾക്കാരൊക്കെ ഇഷ്ടം പോണം വരും
ആ
അതിന്റെ മുകളിലാട് കയറിയാൽ എല്ലാതും കാണാ എന്താ വലിയ പാറെ
ഉം
വേറെന്തൊക്കെട്ട് വിശേഷം?
പിന്നൊക്കെ സുഖം. ട്രിപ്പൊക്കെ പോവേണ്ടോ?
ഇല്ല ട്രിപ്പൊന്നും അങ്ങനെ പോവേല്ല. ടീമല്ല എപ്പളേലൊക്കൊന്ന് പോകുന്നല്ലാതെ അങ്ങനൊരിതൊന്നുല്ല ഞങ്ങ വീട്ടിലൊക്കെ ആകുമ്പോ അവിടന്ന് എല്ലാവാരും വേണം അങ്ങനെ പോകുന്നല്ലാതെ ഇവിടത്തെ ഫാമിലി അയി ൽപ്പെട്ട ഏരിയല്ല ഇവിടെ കൃഷി പാടം പറമ്പ് പണി യങ്ങ അങ്ങനെ അങ്ങനെ പോണ് ടീമാ ആ ഇണ്ട് ഇണ്ട് ഇണ്ട് വീട്ടില് ഇവിടെ ഞങ്ങക്ക് അത്യാവശ്യക്കെ ഇണ്ട്. പിന്നെ ഞങ്ങളെ അടുക്കള തോട്ടം പച്ചക്കറിയൊക്കെ വീട്ട് കാവശ്യായിട്ടത് അങ്ങനെ വീടിന്റെ മുറ്റത്ത് കൂടൊക്കെണ്ടാ ക്കി അല്ലാതും ഉണ്ടാക്കിനി.
അതുകൊണ്ട് സുഖാണല്ലോ പച്ചക്കറിക്കൊക്കെ
ആ പച്ചകറിക്കൊക്കെ സു സുഖാണ് ഞങ്ങള് വാങ്ങൊന്നും വണ്ട പയറുണ്ടായിനി, വെണ്ട വെണ്ട, കയ്പക്ക, ചെരങ്ങ എല്ലം ഇണ്ടായിനി. മത്തനൊക്കെ ഇണ്ടായിനി. മ ത്തന് വയ്ച്ചേക്കോ വായിച്ചില്ല അയച്ച ഏല ഉണ്ടായിനി ഇഷ്ടം വണം
ലെ താളിക്കും ചേപ്പീരക്കും ഒക്കല്ലോ?
അച്ചാ തടിക്കൊക്കെ ചെയ്യാ അതിനൊക്കെ പറ്റും ആ ചിലവർക്കാണ് നല്ല
ഉം ഇവിടൊക്കെ നല്ല ഇഷ്ടാ ഇൻക്ക് നല്ല ഇഷ്ട എലക്കറികളൊക്കെ
അത് ശരി
പക്ഷെ മക്കളൊന്നും കഴിക്കൂലന്നൊള്ളൂ
പക്ഷെ എന്നുവുമ്പോ നമ്മക്ക് എന്നവുമ്പോ അതൊരു ഇഷ്ടല്ലല്ലോ?
മക്കൾക്കൊന്നും വല്ല്യ ഇഷ്ടല്ല ആ അതന്നെ ആ ആ അതന്നെ വീട്ടുണ്ടയ നമക്ക് അയിന്റെ ഒരു ഇത് അറില്ല.
അതന്നെ ഇണ്ടായ ഏത് സാധനം വേണ്ടിരൂല്ല പയറൊക്കെ ഞങ്ങൾക്ക് ഇപ്പ ഒന്നിരാടം പയറാകുമ്പോ ആകും ഒരു വെറുപ്പിന്നെ പക്ഷേ അത് പീടികയിന്ന് കടയിൽന്നൊക്കെ വാങ്ങിക്കൊണ്ടാണെങ്കിൽ അത് നല്ല തൃപ്പതിയാ ആ വേറെ എന്താന്നട്ട്? ഇനി വൈകുന്നേരം കുട്ടികള് വരുമ്പോഴത്ത്ന്
ആ അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല. എപ്പഴെങ്കിലുമൊക്കെ ഇണ്ടാക്കും വല്ലപ്പോയൊക്കെ
അത് ശരി
എന്നും അങ്ങനെ വേണംന്നൊന്നും ഒൽക്കില്ല എന്തെങ്കിലൊക്കെ ആയാ മതി
ആ നിങ്ങൾ പോയോ പെരുന്നാളിന് ട്രിപ്പ് ഒക്കെ പോയോ?
ഇല്ല്യ നമ്മൾ അങ്ങനെ പോണാൾക്കാരൊന്നുമല്ല ഏതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പോകുംന്നല്ലാതെ ബ്രിട്ടെന്നൊക്കെ പോകും അപ്പൊ അങ്ങനെ പോകും അപ്പൊ ആരെങ്കിലുംമൊക്കെ ഇങ്ങനെ പ്ലൻ ഇടും അപ്പൊ അങ്ങനെ പോകും അങ്ങനെയൊക്കെ പോകും
വീട്ട്ലാരൊക്കെ അഞ്ച ത്തിയോളക്കെണ്ടോ ഇമ്മിംഇപ്പിം ഒക്കെണ്ടോ അ അനിയത്തിനെ കല്യാ
കല്യാണയ്ഞ്ഞ് ഓക്ക് മൂന്ന്ട്ട്യോള്ണ്ട് ആങ്ങള കല്യാണയ്ച് ഓന് രണ്ടുട്ട്‌യോള്ണ്ട്
ആങ്ങളെ കല്യാണംകയ്ച്ച്ക്ണ്
ആ കല്യാണയ്ച്ചല്ലോ രണ്ട് കുട്ട്യോള്ണ്ട് ഓനും
അശെരി ഇമ്മിംഇപ്പിംഒക്കെ ണ്ടാവുല്ലേ
ഇപ്പല്യ ഇമ്മണ്ട്
അ ആ
ഇപ്പ പിന്നെ ആള് ചെറതായന്നെ ഇമ്മനെ ഒയ് വാ ക്കെതേനി അപ്പ പിന്നെ ഉം ആ ആ ആ ഇമ്മ ഇമ്മമ്മന്റെ നാ ട്ട്ലന്നേണ് വീട് ട്ത്തെത് ഇമ്മന്റവീട്ടില് അവ്ടെന്നേ
ആ അവ്ടെ വീടെച്ചെക്കുല്ലേ ഉം എ അനക്കും തന്നെ ഉപ്പല്ല ന്റപ്പിം മരിച്ച്ണ് ഇന്നേ ഞങ്ങള് നാല് പെൺകുട്ടിയേളും ഒരാകുട്ടിം ഒരാണാണ് ആങ്ങള പെണ്ണെട്ടീട്ട്ല്യ കല്യാണത് ശരിയായിപ്പൊ കിട്ടണ്ടേ
ഇപ്പത്തെ ഡിമാൻഡ് ഭയങ്കരാണ് പെണ്ണ്ങ്ങക്ക് ശ് ആ ഇല്ലാ അവക്കൊക്കെ നല്ല ഹൈ ലെവല് വാണേണും
ആ ഓന് ഇതേമായ്തിരി പെ വീട്ണ്ടാക്കീട്ട് മതീ കല്യാണം പറഞ്ഞാണ്ട്ങ്ങനെ ന്നു പിന്നെ പ്പൊശരിയായ റ്റൂല്യ വീടൊക്കെ കേറ്റി ദായപ്പൊ ഇപ്പൊ ശരിയാവ്ണൂല്യ കുട്ട്യാള് കേദേതും പറ്റ്ണ്‌ല്ല അതോണ്ടാണത്.
ന്നേ ഉം കുട്ടിയേക്കാണേ വാണ്ടേ നൂലാ ഇങ്ങനെ ഉം ഒരുകല്യാണം വന്നങ്ങനെണ് ന്ന്ള്ളതാ ആ അങ്ങനെ നടക്കണം അതാണ് ഉം എന്തായാലും ശരിയായ്ക്കോളും എവ്ടെങ്കിലൊക്കെണ്ടാവും ആ അതെന്നെ ആ അതെന്നെ നടക്കും ഇൻഷാഅള്ളാ അങ്ങനെന്തേലിണ്ടെ പറയെണ്ട് ഉം
അല്ലേയ് പെങ്കുട്ട്യോളൊന്ന്പോയി കിട്ടാനെനു ഭയങ്കരം മ്മാരുംപ്പാര്ക്കും വയങ്കര ബുദ്ധിമുട്ട റിപ്പൊ നേരെ തിര് ച്ച ഹാ പെങ്കുട്ടിയാള് എല്ലാര്ക്ക്പൊര് മന പ്രയാസുല്ല അ ഹും ആങ്കുട്ടിയോളില്യോലൊക്കെ ന്റമ്മ പറിം ങ്ങളെ നാല് മക്കളെ കെട്ടിച്ച കെതിയേടൊന്നല്ല പ്പൊ ഓനക്കൊണ്ട് പെണ്ണെട്ടിച്ചാന്
ഇപ്പേതുങ്ങട്ട് ശര്യാവൂലല്ലോ
ഉം ഉം
പെങ്കുട്ട്യേക്ക് ഏതും പറ്റൂല ഇപ്പത്തെ മക്കക്ക്
വേറെന്ത
വേറൊക്കെ സുഖം മ ക്കെ ക്കേന്തേലൊക്കെണ്ടാക്ഓ വൈകുന്നേരം ഇണ്ടാക്കലൊക്കെണ്ട് ആ എപ്ളേങ്ങ്ലൊക്കെ ൻക്കൊര് തോന്നല് തോന്നണം അപ്പൊക്കെണ്ടാക്കും ഓല് കൊട്രും പെണ്ണേന്തെന് വെരുമ്പൊന്തെങ്കിലൊക്കെ ഓല്ക്ക് വാണം പറ് അപ്പ പിന്നെ അങ്ങനെ അങ്ങനട് പോവും അല്ലെങ്കി ബേക്കറി അങ്ങനെ ആ ന്നാ ശരി അയ്ക്കോട്ടെ
ഉം